ആ കേക്കണില്ലേ ഉം ന്നിട്ട് എന്താ പരിപാടി
എന്താ പരിപാടി ഇന്ന് ചോറ്ണ്ടാക്ക മീൻ നന്നാക്കി ഏ മസാല കൂട്ട്യച്ചു രാവിലെ ഞാൻ ഇന്നലത്തെ ഇണ്ടായിരുന്നെ അപ്പം ഒന്നും ഉണ്ടാക്കാനിന്നില്ലന്ന്
ആ
എന്ത് ചൂടോടെ കഴിക്കാലോ രാത്രിന്ന് വിചാരി
ആഹ് എനിക്ക് പിന്നെ ചോറ് ഞാൻ തളപ്പിച്ചുറ്റിക്ക്ന്നെ എന്നാലും വ വൈേന്നരത്തിന്ണ്ട് മീനിഞാന്ന് നന്നാക്കി മസാല കൂട്ടി ചെയ്യും കൊറച്ച് ഞാന് പൊരിച്ചു വത്തല് ബാക്കിള്ളത് വൈന്നേരത്തെ അപ്പൊടിച്ച് പൊരിച്ചര് തിട്ട് അത് മസാല കുട്ടിഅവ്ടെ വെച്ച്ക്ണ് പിന്നെ ഇന്നലെ അന്തിക് ഇന്നലെ ഇതേപോലെ ഞാന് സോയാബീന് മസാലണ്ടാക്കി മസാല കൂട്ടാനക്കിക്കാണ്ട് അപ്പൊ പിന്നെ സോയാബീൻ പറ്റില്ല ഇന്നല്ലേ അത് തിന്നപ്പോ പറഞ്ഞു ആ ഇത് നല്ല രസണ്ട് നാളെ സ്കൂൾക്ക് കൊണ്ടോവാൻ ഇത് മതിഅർന്നു
ഏ
അവര് ന്ന ഇന്നത്തെ സ്കൂൾക്ക് കൊണ്ടോവല്
എങ്ങനെ ഇണ്ടാക്കിയത്
ഞാന് ഉള്ളി ആദ്യം സോയാബീന് ഇത്തിരി മഞ്ഞപ്പൊടിം മുളകും മഞ്ഞൾപ്പൊടിം മുളകും പൊടിം ഉപ്പൂട്ടാണ്ട് പിന്നെ ചിക്കൻ മസാല ഇട്ട്ക്കാണ്ട് ഒന്നും മസാല കൂട്ടി വെച്ചു
ഹ്
തുള്ളി എണ്ണില് വെറുതൊന്ന് ശാലോ ഫ്രൈ ചെയ്ത് ഇട്ത്തു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അലക്കി ആക്കി ഇങ്ങാണ്ട് എന്നിട്ട് പിന്നെ കുക്കർക്ക് ഉള്ളീം തക്കാളീം പന്നെ പച്ചമുളകും ചതവും അങ്ങനെ മസാലപ്പൊടിളൊക്കെ ഇട്ട്ങ്ങാണ്ട് ഒരിത്തിരി എണ്ണിമ് ഒഴിച്ച്ങ്ങാണ്ട് ഈ ഇത് അയക്കണ്ട് ഇട്ടു സായാബിം അയ്ക്കാണ്ട് ഇട്ട്ങ്ങാണ്ട് വെർതെ അലക്കിങ്ങാണ്ട് കോർച്ച് വെള്ളം പാർന്ന്ക്കാണ്ട് രണ്ട് വിസ്ലാണ്ട് അട്ച്ചു
ഹാ ഹാ
എടി
ഹേ നല്ലോ വെന്തിട്ടൊക്കെ ഉണ്ടാവും അപ്പല്ലെ സ്വയ
അതേപോലെ പിന്നെ ഒരു ചിക്കനൊക്കെ തിന്നെ ബീഫൊക്കെ തിന്ന്നെ
ഹ്
ഫ്ലേവർ ആ ടേസ്റ്റ് നല്ലൊരു രസണ്ടായിനി
ഏ എന്റെ മക്കക്ക് സോയാബീനോന്നും പറ്റൂല
ഇന്റെ മകക്ക് പറ്റില്ല ഷേ ഇന്നല്ലേ ഇണ്ടാക്കോക്കുമ്പം ഓൾക്കും ഇഷ്ടായി ഒക്കെങ്ങട്ട് ശേരികോന്ന് കൂട്ടിയോകൊന്നുല്ല ഒക്കണ്ട് പറ്റും ചെയ്യും ഞാൻ ഇന്നലെ സാധനം കൊണ്ടിച്ചപ്പോ
ആ അത് വലിയ തൂക്ക
നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യൊക്കെ ഇണ്ടാക്കാണ്ട്
ഏ ഞമ്മളെ പച്ചക്കറിക്കാരന്റെ അടുത്ത് ള്ളെ പേക്കെറ്റാ
അത്രൊന്നുല്ല അതൊന്നുംല്ല എത്രങ്ങാനുണ്ട് പക്ഷെ വരാം പൈസ പക്ഷെ ഇരുവർപേന്റെതും ഇരുപത് ഇര് അഞ്ചുർ പേറ്റെണ് പക്ഷെ എത്രങ്ങാനുണ്ട് റിയോ തൂക്കിങ്ങാണ്ടാണേ ആ അയാള് ഇത്പ്പോ തൂ
ഹ് ഹ് ഹേ
പിന്നെന്താ ഉം കറിയൊന്നും വെച്ചില്ല ഞാനും സോയാബീൻ വരട്ടിയ പോലെയല്ലേ അത് അതും അവർ ചെയ്തു അഹ് കൊണ്ട് യി ഓളതും കാക്കനെ കാ കട്ട് ചെയ്തോ ഓക്ക് കക്കരിക്ക വെണോലോ ഓക്ക് പച്ചക് കട്ട് ചെയ്താണ്ട്
ആ എന്നും മാണല്ലേ നല്ലതാണ്
ത്ന്ന്ന തും നല്ലതന്നെല്ലേ
ഞാന് ഇന്നലെ കക്കരിക്ക കോണ്ടരാൻ മർന്നു പിന്നെ ഇന്ന് ബോട്ടി വാങ്ങേടി
എവിട്ന്ന് അറബാന്നാ എത്രയാണ് വേലയെടി
ഏ അത്ര ഇപ്പോ നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തയഞ്ച് അല്ലേ ഇപ്പൊ ഞാൻ മൊത്തം കൊടുത്തത് നൂറ്റി ഇരുപത്തഞ്ചാണോന്നണ്ട് കിലോന് ഉ ഇരുന്നൂ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചക്കാരം ഉം അമ്പത് രൂപക്ക് ഞാന് ആഹ ആഹ അല വകി മറിച്ചു ഹ് ബീഫീട്ടീല്ലേ ബീഫ് കഴിഞ്ഞപ്പ
ആഹ് ആഹ ബോട്ട്ട്ടിയാലും മതിയല്ലോ
പിന്നെ ഞാൻ ബിരിയാണി ഒക്കെ എതിന
ആഹ് ആഹ വെള്ളിയാഴ്ച ഞാൻ ഞാ ഞാൻ വെച്ചോണ്ട് കൊച്ചും കൂടി ഉണ്ട് കഞ്ഞറി കഴിഞ്ഞ ആഴ്ച അമ്മ വാങ്ങിക്കൊടുന്ന ബീഫ് എടുതിട്ടുണ്ടാവണംന്ന് പ്രതീക്ഷിക്കുന്നു ക്കില്ല അങ്ങനെ എ ച്ചീരെല്ലാം ഉണ്ടാവും വീര്ണിയ ഒക്കെ മാത്ര ഉണ്ടാവുംോട്ട ഉണ്ടാവൂല കൊറച്ച പല വകണ്ടായില്ലേ
ഏ ഒക്കെ ഞാന് വേറെ വേറെ കവറാക്കി വെച്ച ച്ചു
ബോട്ടി ആ എടുക്കുമ്പോ സൂാണ് കിട്ടൂല ബോട്ടി തറ വെച്ച കഴിഞ്ഞാൽ തീ തീരണ്ടാവൂലേ അത് ആ വാ ആ് കൂനും ബീഫ് ബോട്ടി ഒരേ പോലെ കഴിഞ്ഞ പകുതിയല്ല ഒരു ഇതിന്റെ
ഞാാനിന്ന മൂന്ന് കവറ ആാക്കി
ആ ചറാ കണക്ക് അധ തണ്ടാത്ത ചെക്കക്കെണ്ട് ആ ഇവിടെ മിയക്കും ഭയങ്കര ഇഷ്ടമാണ്
ആ പിന്നെന്നാല ചെമ്മീന് ചെമ്മീന് ചെമ്മീന് പറഞ്ഞപ്പോ രണ്ടു ദിവസം കിട്ടിയപ്പ മതി ായിട്ടോ ഇന്നല ആ ഇന്നല തിന്നില്ല എന്നല്ല ഞാൻ പൊരിക്കുക ചെയ്തത് എന്നിട്ട് അത് ബലം വെച്ച പോലെ പൊരിച്ചപ്പോ ഞാൻന്നലെ പിന്നെ വൈകുന്നേരം ചെയ്യണം വിചാരിച്ച് നേരം വ ല്ലേ അപ്പൊ പിന്നെ ഞാന് മയിരിബ് ബാങ്ക കൊടുത്ത് കഴിഞ്ഞപ്പോൊ
അതിട ചെമ്മീന എന്താ പറയ തീരെേള്ള സാധനം ജസ്റ്റ് ഒന്ന് ഇടാൻ മറിച്ചിടാനേ പറ്റയുള്ളൂ
പക്ഷെ അപ്പൊ അപ്പ വേവ ഉണ്ടേനും
ആ ആ കൊറച്ച കൂ അതൊക്കെ റബ്ബറിന്റെ പോരണാണാണ്
ആറബ്ബറിൻന്റെ ല അങ്ങനെരു സാധനത്
തീരവല്ലാത്ത മീനാണോ
ആ എന്നത
ട്ട
എന്താ അങ്ങനെ പോകണ്ട് ന ചോറും ചി്മട്ടും ഒക്കന്ന് രാത്രി എന്നും ആ ഉറച്ചൊക്കെ തല്ലേ കഴിക്കല ഇന്ന് ഫ്രഷ് ആയി
ഇന്ന് ഫ്രഷ ആയിട്ട് തിന്ന എനിക്ക് എക്ക് ചോറുണ്ട് പിന്നെ അ മീണം ആ
അല്ലെങ്കിൽ പിന്നെ രാവിലെ ഉണ്ടാക്ക കഴിഞ്ഞാൽ പിന്നെ മറ്റത് പഴത് കഴിക്കാൻൊ ഒരു മടിയകും
ആഹ്
അപ്പ പിന്നെ അത് ബാക്കിയാവും ഉം ഉം ആഹ് ഉണ്ടായിന്ന്വൊയ്. ഇൻക്ക് കയ്ക്കാൻ ആഹ് പിന്നി ഒരു തുള്ളിം കൂടിം വാക്കിണ്ടായ്ന്നു.
തന്നെ വെ ഇട്ക്ക് എനിക്ക് ഞാൻ കഴിച്ചു. ഇഞ്ഞയ്ന്റെ പൊറത്ത് കൊറച്ചും കൂടി ഇണ്ട് ഓൾക്കയ് ക്കാനും ഇഞ്ഞ് വാണ്ച്ച ഇച്ച് കയ്ക്കാനും ഇള്ളതും ഇണ്ടയില്.
ആഹ് ആഹ് ഇജ് പിന്നെ അധികം കയ്ക്കല് ല്ലല്ലോ?
ഉം ഞാൻ രാത്രി അധികം കഴിക്കലില്ല ഞാൻ ഉച്ചക്കാണെങ്കിലും മാക്സിമം കൊറക്കും ചോറിന്റെ അളവ് കൊറച്ചിട്ട്
ഉം ഉം
കയ്ച്ചും
ആഹ്
വയറിനും ഒരു സുഖാണ് ശരീരത്തിനും സുഖാണ്. ഈ ഞമ്മള് കൊറേ പഞ്ചസാരക്കേ ഒഴിവാക്കിങ്ങാണ്ടേ
ഉം
പിന്നെ പഞ്ചസാരക്കെ വല്ല്യ ഇതിലായിട്ട് ഒഴിവാക്കും ഇങ്ങട്ട് പച്ചക്കറിയൊക്കെ കൂ ട്ടും ഇങ്ങട്ടാണെങ്കിലോ ചോറ് പള്ളർച്ച് തിന്നും
ഹാ അതോണ്ട് കാര്യല്ലാ അയിന് ഈ ഓഹ് ഉം അയിന് ഞമ്മളങ്ങനെ ശീലി റ്റാണ് എന്താ ഏഹ് കൂട്ടാന് കൂടുതലു വെറുതെ ഇങ്ങനെ കഴിക്കാ വൈക്കൂലാ
ആഹ് ഇന്ക്ക് നേരെ തിര്ച്ചാ ഇന്ക്കത് എത്രിം കയ്യും അഹ് പച്ചക്കറി ഉപ്പേരിയെക്കേൺച്ച് ഇഞ്ഞ് ഞ്ഞ് ഇന്ക്ക് അഹ് ചോറിനേക്കാട്ടിലും ഇഷ്ടതാ എന്തെങ്കി ഉപ്പേരിയോ അല്ലെങ്കി ഏഹ് ചിക്കനോ ബീഫോ ഒക്കേണെങ്കിലും അങ്ങനെ കഴിക്കുന്നി
ആഹ്
ഉച്ചക്ക് ചോറ് വാ
ഏഹ് മറ്റേ ഫോമ് ഉം പൂരിപ്പിക്കാൻ പോവ്ണ്ട് ഞാന്ട്ടോ അന്റെഹ് തെരേ എങ്ങനെ
ഓള്പ്പ വരോല്ലോ ആഹ് പിന്നെ ഉം ഏഹ് ഏഹ് ഇതന്നെ പ്പ് ഒറങ്ങാണ് അല്ലേയിപ്പൊ ഞാനും പോന്നീനിപറ നോക്കട്ടെ ഞാന് ഒൺന്ന് നീച്ചാൺച്ചെങ്കില്
ആഹ് അല്ലേയ് പിന്നെ ആഹ് മിയന്റെട്ത്ത് കൊട് ത്തേച്ചാലും മതി ആഹ് ആഹ് പിന്നെ അടക്കാ പഴം പറ്ച്ചീന്നല്ലോ
ആഹ് പൊതു പറ്ച്ച്ങ്ങാണ്ട് കൊട്ന്നെരും ഫ്രീ ഫ്രീസ കൊടുത്തത് നങ്ങനേ പറ്ച്ചത് ആഹ്
എന്താ എങ്ങനെ പർച്ചാ ആ എന്താ മാറാലക്കോല് കൊണ്ട് തല്ലണൊക്കെ കണ്ടീന്നു
ആഹ് ഞാനാ ഭാഗത്ത്ക്ക് എറങ്ങിയിട്ടില്ലെയ് ഇനി ഒന്ന് എറങ്ങി ങ്ങട്ടേ വിചാരിച്ചിട്ട് നിക്കാരുന്നു പിന്നെ
പക്ഷെ വല്യ ടേസ്റ്റ് ഒന്നുല്ല ന്നാലും നല്ല സാധനല്ലേ ആഹ് ടേസ്റ്റ് ഒക്കെ കൊറഞ്ഞ്ക്ക്ണ്
പിന്നെട്
ആഹ്
കൊത്തിങ്ങാണ്ട് അതില് കെടക്കണ്
ആഹ് ആഹ് ഒന്ന് അയ്മ്മ കൊത്തി നിക്കണൂണ്ട്
കുറെ ഉയരാണ് അയിന് ഒരു പാകത്ത് ഉയരാൻ ച്ചീലൊക്കെ നമുക്ക് ല്ലത് നമുക്ക് ഇങ്ങട്ട് കിട്ടും അതിന് ഇതൊക്കെ നാടനല്ലേ മറ്റേതൈ അല്ലേല്ലോ
ഉം അതാണെ പിന്നെ അഹ് വെട്ടികൊടുക്കണൊന്നുല്ലല്ലോ ഒന്ന് മൊകളില് വെട്ടിക്കൊടുത്താ മതി ഇഞ്ഞി കാ ക്കു വന്നിട്ടേയ് ഒക്കൊന്ന് വെട്ടിക്കൊടുത്താ മയ് ന്നാ ഒരു പാകത്തിന് വളർന്നോളും ആഹ വെട്ടാൻ പറ്റൂല ഉം ശരിയ
വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും പറ്റും ഈ മഴക്കാലത്ത് നമ്മൾ ഇത് വെട്ടിയ കഴിഞ്ഞാല് ഇതിന്റെ തണ്ടിന്റെ ഉള്ളിൽ കൂടി വെള്ളം ഇറങ്ങുത്രെ
ആഹ് ആഹ്
കണ്ടുകൾ ചെയ്യത്തരെ
ആഹ് ആഹ് ആ
നമ്മള് എന്ത് സാധനം വെട്ടുമ്പോ നമ്മള് വേനക്കാല അത്ര നല്ലത് വെട്ടിക്കളയാനും ഇപ്പ നീ അപ്പോ വെട്ടിട്ട് വാ അപ്പോ വെട്ടിയതിന് ശേഷം തന്നെ നമ്മോട് പ്ളാസ്റ്റിക്കിന്റെ കവർ ചുറ്റയക്കാൻ പറഞ്ഞിട്ട്
ഏ ആ അങ്ങനെ ഇതാ മതിയല്ലോ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ കെട്ടി പ കണ്ടണല്ലോ
അങ്ങനെന്തേലൊക്കെ ചെയ്യേണ്ടിരുന്നല്ലേ ആഹ കല കെട്ടിയ എന്നന്നെ പോവൻ നിക്കണ്
കേട്ട്ലാ
ഇങ്ങനെ വല കെട്ടീന്നിലേ
ആഹ്
എന്നെ കല്ല് തൂക്കിട്ടീന്നു അത്ങ്ങനെ താകാവേണ്ടിട്ട് അതൊക്കെ പോന്ന്ക്ക്ണു അറ്യാ എ എങ്ങനെ ആവോ കയറ് പൊട്ടി ണ്ടാവും ചെലപ്പോ
ആ ആ
അങ്ങനെങ്ങനെ പോന്ന്ക്ക്ണ്
ഉം ഇപ്പൊ കോവക്കണ്ടാവണില്ലേ
ആ അവിടെവിടൊക്കെ ഓരോന്ന് അപ്പളു ഇപ്പളൊക്കായിട്ട്
ഉം
ഇന്നീ മഴങ്ങനെ അടച്ചു നിന്നായിഞ്ഞാ ത്തിന് ഒന്നുണ്ടാവൂലേ ഇല്ല വെയിലാ വാണ്ടത്
ഉം പിന്നെ ആ അയ്ക്കോട്ടെ